ഹലോ ഹലോ ആഹ് എന്താർത്തനം ആഹ് ഉം ഞാന് ഒരു ആഹ്ആഹ് ഞാന് പുറത്ത അപ്പൊ ഇനീ ഉള്ളിലേക്ക് പോവു
എന്തായി ഇന്നത്തത് ഇപ്പൊ പണില്ല ഒക്കെ കഴിഞ്ഞ് ഇരിക്കേക്കാരം
കഴിഞ്ഞങ്ങനെ ഇരിക്ക കൊർചേരക്കയിച്ച് അപ്പൊ പിന്നെ അവ്ട്ന്ന്ങ്ങനെ ചോറൂറ്റമ്പോത്തിന് അതിന്റെ സൗണ്ട് കേൾക്കുമ്പോതിന് ഇറങ്ങിപ്പോന്നു
ആഹ്
ലോ
ഹലോ ആഹ്
ആഹ് ഇപ്പോ കേക്ക്
ആഹ് കടിക്കോ ങ്ങഹ
ആഹ് ആഹ് അവ്ടെ കേക്ക്ണ്ട് ആ ഇണ്ട് എന്താ അടിക്കാനൊക്കെ നല്ലോണം അറിയോ?
അട് അ എ പ്ലസ്
ഓയ് റേയ്ഞ്ചിന്റെ ഇഷൂ
കേക്ക്ണില്ലേ
മെ ആഹ് ഇടക്ക് ഇങനെ പോകാണ്
ആഹ്
ആഹ്
ഡോ
ഏ
ഇപ്പൊ കേൾക്ക്ണ്ടോ?
ആഹ് ഇപ്പ കേക്ക്ണ്ട് ആഹ് എന്താ മക്കള് ചായ കുടിച്ചിലേ? ചായൊക്കെ കുടിച്ച് ങ്ങൾ പിന്നെ ഒർങ്ങിയോ
ആഹ് ചായ കുടി കഴിഞ്ഞ് അങ്ങനെ അർങ്ങിയതാ പൊർത്ക്ക് മക്കള് കളിച്ചാൻ പോയിക്ണ്
ആഹ്. എന്താ കടിയൊക്കെന്താ?. ചായക്കെ എന്തേര്ന്നു. സ്പെഷ്യൽ എന്തേലുംണ്ടോ?
ക്കടി കൽത്തപ്പം ഉണ്ടാക്കിന് പക്ഷെത അത് മാവ് ഒരു സുഖം കിട്ടില്ല
ഉം ശരിയായില്ലേ
ഇപ്പൊ ശരിയായി ശരിയായി പിന്നെണ് സമ്പൃപ്പ ശരിയായിട്ടി ല്ല അതെന്താന്നോ മാവ് മാവ് കൂട്ടിയപ്പളെ ആ മാവ് മ് മിഞാന്ന് കൂട്ടിയച്ചന്ന് എന്താ കലത്തപ്പ ശരിയായില്ല അപ്പൊ നെയ്യപ്പം മതിയാണ് നെയ്യപ്പം ഉണ്ടാക്കിയ അപ്പ നെയ്യപ്പ ചഴിച്ചപ്പ എണ്ണികൊഴിക്കുമ്പോ അങ്ങനെ പൊട്ടിച്ചിതറ അയില് പിന്നെ കുറച്ച് ചപ്പാത്തി പൊടി കലക്കിലോ
ആഹ്
അപ്പൊപിന്നെ നെയപ്പം ശെരിയായി അപ്പൊ കൽത്തപ്പത്തിനു മാവ് അത് എന്താ തിക്കായിട്ടല്ലേ അപ്പൊ ഒന്നും കൂടി ആയാണ്ട് ഏ ച്ചിന്ന് ചിയ്യാല്ല പ്പൊ തളപ്പിച്ച് ഒഴിച്ച് അപ്പൊ ഫസ്റ്റ്ത്തെ ട്രിപ്പ് ശരിയായി രണ്ടാം ട്രിപ്പ് കല്ലച്ച് നിക്കണതോ
എഹ് ഒന്തില ആഹ് അ- അപ്പസോടയാ ഈസ്റ്റ് എന്തേലു ഇടലണ്ടോ?
ആ ഈസ്റ്റ്ട്ടീന് ആണ് അ അല്ല ഈസ്റ്റല്ല അപ്പസോട
അപ്പച്ചോട ആ
ആഹ്
പിന്നെ
ആഹ്
അവിടെ എന്തൊന്ന് കടി കുട്ടിക്ക്
ആ ക ചക്ക പൊരിച്ചത് ഉണ്ടെനി അത് കൊടുത്തു
ആഹ് ആഹ് ചക്ക പൊരിച്ച ആഹ് ശരി നല്ല കടിയണല്ലോ നാടൻ
ആഹ് ആഹ് അത് ഒരിക്കിത് നാടനെ ഉള്ളു ഇല്ല അവിടന്ന് ഒരോ അയൽവാസികളുക്കെ ഇങ്ങനെ തരുന്നതും ഓക്കെയാണ് ആഹ് അവിടെണ്ടന്ന് പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞ് വിളിച്ച്
ആഹ് വീട്ടില്ണ്ടോ കൃഷിയൊക്കെ ചെയ്യുവോ
ആഹ് കൃഷികള് അമ്പായ ണ്ട് വാഴ, പൂളാ അങ്ങയൊക്കെണ്ട് പിന്നെ ചേമ്പ് മുളക് പച്ചമുളകിന്റെ ചെറിയ മരങ്ങളുണ്ട് പിന്നെ പയറ് അങ്ങനത്തൊക്കെ ഇങ്ങനെ നമ്മുക്ക് വീട്ടക്ക് ആവശ്യം ഇങ്ങനൊ ആവശ്യത്തിന് എടുക്കുനുള്ളതൊക്കെണ്ടേയ്നു
ശ്യങ്ങളല്ലേ മ് പുറത്ത്ക്ക്ലേക്ക്
ഇല്ല ആഹ് ഇല്ല ആഹ് ആഹ് പിന്നെ ചെടികളൊക്കെ ഇഷ് ട്ടാണ് ചെടികളും അങ്ങനെ ഓരോന്നും കണ്ടാ എല്ലോടത്തുന്നും വാങ്ങി കൊണ്ടുവരും എന്താ
ചെടികളൊക്കെ ഏതൊക്കെതരണ്ട്
ആഹ് ചെടികള് റോസകളുണ്ട് പിന്നെ സീനിക, മല്ലിക അങ്ങ എതൊക്കെണ്ട്
ആഹ് മ്
പിന്നെ നിത്യല്യാണികളുണ്ടല്ലോ ആഹ് ഓരോ മൂടാണ് വരണ
ഉം
എന്തേം തോന്നണം പിന്നെ ബോഗയിൻവില്ലക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ഉണ്ടാക്കിട്ടു
പുല്ലൊക്ക ആ ചെടിയെ പുല്ലൊക്ക മൊളച്ചാകപാട് ഇല്ലാതിരിക്കണം അപ്പൊ പിന്നെ അതിമക്ക് ഇങ്ങോട്ടൊരു നേരം അങ്ങോട്ട് വെളിത്തട്ട് അയിമക്ക് ഒരു മൈന്റ് വരണം അപ്പോളേ ശരിയാക്കുള്ളൂ
അമിക്ക്
എന്നാ പൂവിന്റെതായിട്ടുള്ള ഒരു ഭംഗി കിട്ടണില്ല മ്
പിന്നാലെ നോക്കി നടക്കണം പുല്ല് വരുന്നുണ്ടോ അങ്ങനൊക്കെ പിന്നെന്ന ചട്ടികളൊക്കെ വേണം ആഹ് ആ പുല്ല് വന്നാ പിന്നെ ഒന്നിനും
ആഹ് ഒഹ് ആഹ് അത് പിന്നെ ഒരു ഇതാണ്
ആഹ് പിന്നെ ഫുട്ബോളൊക്കെ കാണുവോ
ഏയ് അമതിരി പരിപാടിയെ ഇല്ല
ആഹ് അങ്ങനെ വീട്ടിലാരും ആഹ് ഇവിടെന്റെ എന്താ മ ഭർത്തവൊക്കെ കാണും മുപ്പർക്ക് ഇഷ്ടാണ് എപ്പയും വീട്ടലെ ഇങ്ങനെ ക്ലബ് ലൊക്കെ പോയി കാണും ഇവിടെ അടുത്തന്നെ ക്ലബ് ണ്ട് അപ്പൊ അവിടെ പോയക്കെ ഇരിന്ന് കാണും എല്ലാരും എന്നൊക്കെ പറഞ്ഞ് ഓരോ ടീമിന്റെ കളിയാകുമ്പോ ചില പ്പ അങ്ങോട്ട് പോവും പിന്നെ ചിലപ്പോ പറയും ഉറക്കൊഴിക്കാ വയ്യാന്നൊക്കെ പറയും
ആഹ് ആഹ് ക്ലബ്ബ് ക്ലബ്ബിലൊക്കെ ഇരിന്ന് കാണാൻ നല്ല ഇവിടെ എന്റെ മാപ്പിള ടി വി ഉണ്ട് ഇവിടെ ടി വി ഇരിന്ന് കാണുമ്പോ കുട്ടികള് ഒ പിണ്ണും കാണും പക്ഷെ ആ ഒരു രസം കിട്ടൂല അവിടെ പോയിരിന്ന് കാണണം എന്ന് പറയും
ആഹ് അവിടെ ഇരിക്കണം ആ കൊ
ഉമ് ഉമ്
ആഹ് ഓരോ ഓരോ ഗോളിന് ഓരോ ഇതണല്ലോ ഒൽക്ക് മ്
ഇവിടെ ഒറ്റക്ക് ഇരിന്ന് ഇങ്ങനെ കാണന്നെ രസം കിട്ടുല്ല പ്പോ എന്നും രാത്രി ഒന്നും ഇരുന്ന് കാണില്ല അപ്പൊ മിഞ്ഞാന്നോ ഇന്നോ അപ്പാ ആ കളി രാവിലെ കണ്ട് ആഹ് ഇന്ന് ലീവയപ്പോ പറഞ്ഞ് ചെയ്തു ഇതിങ്ങനെ എല്ലാരും പാടെ കൂടിയിരിക്കുമ്പോൾ അതിന്റെ രസ ഗോള് അടിച്ചുമ്പോ
ആഹ് ആഹ് അവിടെ ഏതാണ് ഏത് ഏത് ടീമ ആഹ്
ഉം അന്നേഏതായാലും ആ ലീവിൽ അർജന്റീനന്നെ കിട്ടിയ തോന്നണ് ആഹ് ഞായറാഴ്ച്ച ആഹ് താന്നതാന്നെ അന്ന് ലീവ് അന്നിട്ട് ഞാൻ
പോർച്ചുഗലിന്റെ കളി ഇണ്ടിന്ന് തോന്നുന്നു ഒക്കെ കണ്ടക്ക് ണ്ണ് പറഞ്ഞു ഇവിടെ അവിടെന്ന് നല്ല നേർ നേർത്തെഈച്ച് അങ്ങനെയൊക്കെ ആവുമ്പോൾ നേരത്തെ ഇണിച്ച്ല്ലേ എല്ലാം കഴിച്ച് ഓഴിഞ്ഞി ആ ഇവിടെ അർജന്റീനന്നെ മെസ്സിന്റെ ആൾക്കാര ഇവിടെ കുട്ടികളൊക്കെ അയിന്റെ ആൾക്കാര
അയിനെപ്പറ്റി പിന്നെ ഒരു ലോകം ഇല്ല
ഹഹ് ഞാൻ ഇപ്പോ ഇങ്ങനെ കണ്ട് കണ്ട് ചെറിയത് അയിന് ഇന്ന് ഇങ്ങനാക്കെ ഒനും മെസ്സിന്റെ തന്നെയാണ് അപ്പം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മെസ്സിനെ നെയ്മറിനെ എന്താ റൊണാൾഡോനൊക്കെ അന്നേ അറിയാ ഓലോക്ക ഏത് ടിമിലാന്നുള്ളത് ഇപ്പളാണ് അറിയല് തുടങ്ങിയത്
അറിയല് തുടങ്ങില്ലേ
ആഹ് അല്ലാതെ നമുക്ക് വലിയ ഇതൊന്ന് ഐഡിയ ഒന്നും ഇല്ലല്ലോ
ആഹ് ഇവിടെ മക്കള് മക്കള് ഇങ്ങനെ ചോദിക്കും ഉമ്മച്ചി ഉമ്മച്ചി ഏതാ ടീം ഉമ്മച്ചിഏതാ ടീം അപ്പാ ഞാൻന്റെ ഇപ്പാന്റെ പേര് ഞാൻ പറയും ഞാന് ഓല കുട്ടിയാണ് ഓല ടീംമ് പറയും അപ്പം ഉമ്മ ഇമ്മച്ചിനോട് അതല്ല ചോദിച്ചേ ഇമ്മച്ചി പന്തല്ല ഏതാ ടീം ചൊയിച്ചും
ഇപ്പത്തെ കുട്ടികക്കൊക്കെ ഈ പന്തള പറഞ്ഞാല് സ്കൂളും അങ്ങ ഇപ്പാക്കെ ഫാൻഷോരെ ഒക്കല്ലേ ഇപ്പൊ
ആഹ് ഫാൻ ഷോ ഒക്കെ വലിയോളത് കഴിഞ്ഞ്
ആഹ്
പിന്നെ മക്കളെ എന്തോന്നിട്ട്
മക്കളിത ആ ഇവിടെ ഇണ്ട് ഇപ്പൊ എന്താ കൊറേ എല്ലാ കുട്ടികളും വന്ന് കളിക്കണ്ട് ഇവിടെ ടീച്ചറും കുട്ടിളോ തേന്ന്ണ് അങ്ങത്തക്കെ ആ അലമ്പോന്നും കാട്ടണില്ല
ആഹ് ആഹ് ആഹ് എന്നിട്ട് എന്താ
പഠിച്ചല് ആയി ആഹ് ചോറ് ഉണ്ട് കറി വെച്ചൊണ്ടിരിക്കാണ് ചിക്കന് കറിവെക്കാണ് അവിടെ നിങ്ങള് എങ്ങനെ ചോറൊക്കെ വെക്കവാ എല്ലാ സ്പെഷ്യല ആയിട്ടുള്ളതൊക്കെ
ചോറ് രാവിലെ ഉണ്ട് ഇഞ്ഞി കൊറച്ച് തെകയുല്ലാ അമ്മായിമ്മ വന്നിക്കിണ് അപ്പൊ പിന്നെ കൊറച്ച് ചോറ് വെക്കും വേണ്ടി വരും കൂട്ടാനെ എന്താ കൊണ്ടുവരുന്ന നോക്കട്ടെ
ആഹ്
കോഴി എന്തെങ്കലും ആണെന്നുണ്ടെങ്കില് പച്ചരിട്ട് വാറ്റിച്ചണ്ട് എല്ലാർക്കും ഒന്നാക്കും എന്നിട്ട് ഈ ചോറ് എടുത്ത് വിച്ചിട്ട് രാവിലെ തെളപ്പിക്കും ഇല്ല രണ്ടും പടക്കെ കൊറ കൊറച്ച് നെയ്ച്ചോറാക്കി വെച്ച പിന്നെല്ലാവർക്കും നെയ്ചോറ് വേണ്ടി വരും
ആ ആഹ് അപ്പൊ പിന്നെ ഒന്നിച്ചു എല്ലാർക്കും എന്താന്ന് വെച്ചാല്
ആഹ് അങ്ങനെ
നാത്തൂന് ഉം നാത്തൂന് ഇവടെല്ലാത്തൊണ്ട് അപ്പൊ ഉമ്മ ഇവിടെ നിക്കിയേ പറഞ്ഞ് ആഹ് നാത്തൂന് ആഹ് വേറൊരു നാത്തൂന് ആ ഏട്ടത്തിന് ഏട്ടത്തിന്റെടുത്താണ്
ഏ
അപ്പൊ പിന്നെ ഇവടെക്കരഞ്ഞ് ങ്ങ ഒറ്റക്കാണ്ന്ന്ണ്ടെങ്കി ചോർണ്ടാവും
ആഹ് അല്ല ഓലതൊന്നും അങ്ങനെ ആകുമ്പോ ഓര് അവര് വരുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ
എല്ലാ അതെന്നെണേ നമ്മൾ മുന്നെ റില്ലല്ലോ ഉം ഇവിടെ ഏട്ടന്റെ വീട് അട്ത്ത്ണ്ട് അപ്പഞ്ഞ് ചെൽപ്പോ രാത്രി കഴിക്കണന്റെ മുന്നേ അവ്ടെ പോവും അപ്പൊ അവിട്ന്ന് കഴിക്കണെ ഇവിടുന്ന കഴി ക്കണംന്നറീല്ല അപ്പൊ എപ്പളും സ്റ്റെപ്പിനി അങ്ങളെ രണ്ട് വീട്ടിലും എപ്പളും ചോറ് വേണം എവട്ന്നാ കഴിക്കണംന്ന് അറീല്ല ഓ ഓര് ഇമ്മലും നാത്തൂനും എല്ലൊം എടക്ക് വരും ന്നൊക്കെ വരുമ്പോ എന്താ ഓർക്ക് ഓരോ മൂടാ അവിടന്ന് ചോറ് വിളമ്പണ ടൈമില് ചെൽപ്പോ കാണൂല അപ്പേട്ടന്റെ വീട്ടിലോക്കാരം അതേപോലെ ചേൽപ്പേട്ടന്റെോട ഇങ്ങനീ അവിടുന്ന് വളമ്പ്ണ ടൈമില് കാണൂല അപ്പൊവടെത്തിട്ട്ണ്ടാവും- ഉം അങ്ങനെ കൊഴപ്പണ്ട് തോറെപ്പടും സ്റ്റെപ്പിന്ന് വാണം
ഇപ്പൊ ചോറും തന്നെ എപ്പോളും ഇല്ലെങ്കിലും ഗതിയേടാണ്
ഏഹ് രാവിലെ രാവിലെ ഇത് ഇങ്ങനെ ഈ
ഈ പയേതൊക്കെ നമ്മളന്നെ തിന്നണ്ടേ നമുക്ക് കളയാൻ തോന്നൂല്ല അത് ഇത്രയും ചോറ് കളഞ്ഞിട്ട് ആഹ് ന്നാ ശെരി